ഹലോ ആ ഹലോ ഹലോ കേക്കുന്നില്ലേ ആ കേക്കാം ആ ഓക്കെ ഓക്കേ ഓ സുഖം സുഖം സുഖം അവിടോ
കൊഴപൊന്നും
ഉം ഉം ഉം നെറ്റിന് എന്തെലും പ്രശ്നുണ്ടോ ഇടക്കടക്ക് ആദ്യമൊക്കെ കട്ടായി പോകുന്നോലെണ്ട്
ഇല്ല ല്ല
ഹലോ ആ ആ ആ ഇപ്പൊ കൊഴപ്പല്ല ആദ്യം എടക്കടക്ക് സ്റ്റെക്ക് ആയി പോന്നോലെണ്ടായിരുന്നു ആ ഇപ്പം കേക്ക കേക്കാം
ആഎന്തൊക്കെ ചായ കുടിച്ചോ
ആ ചായക്കെ കുട്ച്ചു അവടൊ
ആ ചായ കുടിച് എന്താ സ്പെഷ്യല് ചായക്ക്
പെഷ്യൽ ആയിട്ടൊന്നുംല്ലായിരുന്നു ചക്ക ചക്കവറ്റലുണ്ടായിരുന്നു
ഓ ഇവിടെയതന്നെ
ആഹാ ഇത്ത ചക്കയാണല്ലോ
ആഹ
ആ അങ്ങനെ
മഴുണ്ടോ
ഏ മഴ ഇല്ല ഇപ്പം രണ്ടൂസം കൊണ്ട് ചൂടാണ്
ആഹ എവിടെ അങ്ങനെ തന്നെ ഇന്ന് ചെറുതാക്കട്ടിയൊക്കെ ഒന്ന് ചാറിപ്പോയി
ആഹ് ഇവിടെ കുറച്ച്
ആഹ
ചൂടായ തന്നെ ഒരു ദിവസം ചൂടായി തന്നെ
മഴ ഒരു ദിവസം പെയ്തില്ലെങ്കിൽ ഭയങ്കര ചൂട്
ഭയങ്കരഷോറാണ് ഭയങ്കര തണുപ ഇൊ രണ്ട ഇപ്പം സഹിക്കാൻ പറ്റും പത്ത രീതിക്കാണ് പോന്ന മറ്റത് ഇത്ര പ്രശ്ന ഇല്ലായിരുന്നു
ആഹ
ഇടക്ക് മഴ ആ ഇടക്ക് മഴ ഇടക്ക് വെൽ ആ പോന്ന ഇപ്പം ഒട്ടും ഇതല്ല ചൂട് ചൂടാണ് ഒട്ടും സഹിക്കാൻ വയ്യാത്തത്
ആഹ
പുൊറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല കൊടയൊന്നല്ല രാവിലെ തന്നെ രാവിലെ ആണെലും ഭയങ്കര ഭയങ്കര ചൂടുള്ള വെയിലാണ് രാവിലെയൊക്കൊണേലും
ആഹ
സമസ
ന്നിട്ട് ആഹ അത് ശരിയാ എല്ലാരും പറയത്
അതെ ഞാ നിപ്പോ കുറച്ച് നല്ലണ്ട് യൂസ് തുടങ്ങിയത്
ആ....
യൂസ് ചെയ്യാറുണ്ടോ ആ ആ അത് യൂസ് ചെയ്യണംഅത്
അ
സൺസ്ക്രീന മസ്റ്റ് ആയിട്ട് യൂസ് ചെയ്യണന്ന് എല്ലാരും പറയുന്നത്
ആ എല്ലാരും പറഞ്ഞുനോട്‌ പക്ഷെ ഞാനത് അത്രക്കണ്ട് കാര്ത്തിൽ ഇ ടുത്തിട്ടില്ലെന്ന് പക്ഷെ ഇപ്പൊ ഇപ്പത്തെ ചൂട് സൈ അത് എന്തായാലും വേണെന്ന് തോന്നണ്ടത്
ആ പിന്നെ യൂസ് ചെയ്യല്ലോ ഇപ്പൊ എല്ലാരും സൺസ്ക്രീൻ വാങ്ങിക്കും ഞാനും ആദ്യന്നും യൂസ് ചെയ്യത്തില്ലന്ന് ഇപ്പം ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഒരു വർഷംമായിക്കാണ് ഞാൻ യൂസ് ഒന്ന് രണ്ട് വർഷായി യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഇവിടെ എല്ലാരും പറഞ്ഞു പറഞ്ഞു ഞാൻ അങ്ങനെ യൂസ് യ്തു തുടങ്ങിയതാണ്
ആ ന്നിട്ട് ഭക്ഷണം എപ്പളാ കഴിക്കല്
ഞാൻ ഇവിടെ പത്തുമണിയക്കെ ആവും
ഓ അത്ര വൈകോ
അത്രയും വേഗം ഞങ്ങൾക്ക് കടയുണ്ട് വാപ്പക്ക് കടയുണ്ട് അപ്പൊ കഴിഞ്ഞിട്ടൊക്കെ വരുമ്പ അ ഒമ്പത് മണിയാവും പിന്നെമ്മ ഫുഡ അപ്പ അങ്ങനെ എന്തെലും ഉണ്ടാക്കി പിന്നെ കഴിച്ചക്കെ വരുമ്പോ അത്രേ സമയാവും
ആ എന്താ ചോ രാത്രി ചോറ് കഴിക്കൂല
ഞാനും അപ്പങ്ങ് ഇരിക്കത്തില്ലേ
ഓ
ഞാനാണെങ്കി ഇടക്ക് വെച്ച് എനിക്ക് ഞാൻ ഡയറ്റ് ചെയ്യാന്നങ്ങ് തീരുമാനിച്ചായിരുന്നു ഒരു പത്താം ക്ലാസ്സിലൊക്കെ പഠിക്കുമ്പോ ആം ഇപ്പൊ അന്നോട്ട് ഇങ്ങനെ വൈകിട്ട് കാപ്പി കഴിച്ച് അതങ്ങ് ശീലമായി ഇപ്പൊ ചോറും കഴിക്കാൻ പറ്റത്തില്ല വൈകിട്ട്
ആ ആ കല്യാണം കഴിഞ്ഞതാണോ
അല്ലല്ലല്ല
ഓ
ഉം അതുകൊണ്ട് ണ്ട് പിന്നെ അതങ്ങ് ശീലമായി ഇപ്പൊ അതൊണ്ട് ചോറ് കഴിക്കാൻ തോന്നത്തില്ല
ആഹ അങ്ങനെ.
ഉം രാത്രി ആ അല്ലതെ ആ
അല്ലെ എന്റെ വീട്ട് ട്ടില് ഒരു എട്ടരോക്കാവുമ്പോത്തിന് കഴിക്കും. ഇഷാനിസ്കാരം കഴിഞ്ഞ ഉടനെ ചോറ് കഴിക്കും പക്ഷെ എന്റെ ഹസ്ബന്റിന്റെ വീട്ടില് ഹസ് ഇതിന്റെ നാട്ടിലുള്ള സമയാ ണെന്നുണ്ടെങ്കില്
ഉം ഉം പൊറത്താണല്ലേ.
ആഹ് ഹസ്ബന്റ് ഇപ്പൊ ലീവിന് നാട്ട്ക്ക് വന്ന്ക്ണ്. ഇതെരെ ഗൾഫിലേനു ഇപ്പൊഎല്ലാം പാത്രെക്കെ കഴുകി. ഒക്കെ തൊടച്ച് വൃത്തിയാക്കി വരുമ്പഴേക്കിനും നേരം പന്ത്രണ്ട് മണി കണക്ക
ഉം
ച്ചെ എപ്പൊ ഞാൻ പ്പ ഇന്റെ വീട്ടിലാണ് ട്ടോ അതുകൊണ്ട് പിന്നെ നേരത്തെ ഫുഡ് കഴിച്ച ഉപ്പ ഡ്രൈവറാണ്. ഉപ്പ വന്നാ ഉപ്പാന്റെ നിസ് നിസ്‌കാരം കഴിഞ്ഞ് കുളീം കഴിഞ്ഞ് നിസ്‌കാരം കഴിഞ്ഞ് പിന്നെ ഞങ്ങള് ഫുഡ്ഴിച്ച് ഞങ്ങള്കടക്കും.
ഉം ഉം ഉം ഞങ്ങളിവിടെ എട്ടരക്ക് എങ്ങനെ ഫുഡ് കഴിച്ചിട്ടൊക്കൊ ഒത്തിരി നാളുകളായി.
ഓഹ് ആഹ് അതാ ഞങ്ങള് തറവാട്ടില് ക്കെ ഇഷാബാങ്ക് കൊടുക്കുന്നത് കാത്തിരി ക്കേകാരം ഫുഡ് കഴിക്കാന്.
ഓഹ് അത് ചിലട്ത്ത് അങ്ങനെ നിസ്കരിച്ച് കഴിഞ്ഞ് ഉടനെ അപ്പഴേ അങ് ഫുഡ്കഴിക്കും.
ആഹ് പക്ഷെ പർഞ്ഞിട്ട് കാര്യല്ല അവര് നേര ത്തെ നാലുമണിക്കേ എണീക്കും.
ആഹ് ഓഹ് ഞങ്ങളിവിടെ എന്റെ ഉമ്മായൊക്കെയാണെങ്കി നാലുമണിക്കണീക്കും.
ആഹ് ഇവിടെന്റെ ഉമ്മങ്ങൻതന്നെ നാല് മണിക്ക് ഇല്ലെങ്കി നാലര അഞ്ചുമണി ആ
ആഹ് നാല് നാലരക്ക് ബാങ്ക് കേക്കുന്നതിന് മുമ്പൊക്കെ എണീക്കും. പക്ഷെ എന്നാൽ ഇവിടെ കിടക്കുന്നത് പതിനൊന്ന് മണിക്കാണ്.
അവര് നേരത്തെ എണീക്കും നേര നേരത്തെ കേടക്കും ചെയ്യും
ഓഹ് ഇവിടെ ഇവിടെ അങ്ങനെ ഇവിടെ താമസിച്ച് കിടന്നിട്ട് നേരത്തെ എണീക്കും എന്നിട്ട് പിന്നെ നിസ്കരിച്ചു കഴിഞ്ഞിട്ടൊക്കെ വീണ്ടും കുറച്ചൊന്ന് കെടക്കും
ആഹ്
അങ്ങനെ ആയോണ്ട് വല്യ കൊഴപ്പവില്ല എന്നാലും ഒറ ക്കം കിട്ടത്തില്ല അങ്ങനെ
ആ ഉറക്കമാണല്ലോ നമ്മക്ക് ഉറക്കല്ലാതെ ഒന്നും നടക്കൂല ഞാനൊക്കെ എന്റെ രണ്ടാമത്തെ പ്രസവ ത്തിന് കഴിഞ്ഞതാ എന്റെ ഒറക്കം കുട്ടി തീരെ ഒറങ്ങുല ഇപ്പൊ രണ്ട് രണ്ടഅര വയസായി ദേ ഇ ഇപ്പളും അങ്ങനെ തന്നെ ഒറക്കം തീരെയില്ല
ഓ ഒറക്ക ഇല്ലെങ്കി ന നമുക്ക് പിന്നെ ഭയങ്കരങ്ങ് ഒട്ടും എനർജി ഇല്ല
തലവേദനആണ്
ഓ ഒട്ടും എനർജി കാണത്തില്ല ഒന്നും ഒന്നും ചെയ്യാനും
പ്രത്യേകിച്ച് നോമ്പൊക്ക ആവ്മ്പളേ നോമ്പ് ഒക്കെ ഫസ്റ്റ് നോമ്പ്ഒക്കെ നോ പിന്നെ അന്ന് പിന്നെ ഒന്നിനും വ കുല തലവേദനആയിട്ട്
അങ്ങനാണ് ഒറക്കം ഒറക്കം മെയിൻ സംഭവാണല്ലോ ഒറക്കം ഇല്ലെങ്കി
ഉം ഒറക്കല്ലെങ്കി നമ്മളെ പഗുതി കയ്ഞു
കഴ്‌ഞ്ഞു വെന്നാണ് ഒറക്കില്ലെങ്കി പ്രപല അസുഖങ്ങളും ഉണ്ടാവും ഓരോന്ന് അല്ലാത്തെ ഓരോന്ന്
ഖങ്ങളും
ആന്ന് ആന്ന് ഒരു ഇപ്പം പ്രഷറൊക്കെ ആണേലും അതൊക്കെ അതിന്റെയൊക്കെ ലെവല് ഒന്ന് മാറ്ഒക്കെ ചെയ്യും ഒറക്കം ഇല്ലാതെ വരുമ്പോഴത്തേനുനൊക്കെ ഓരോ ല ഓരോന്നിന്റെ അങ്ങനാണല്ലോ
ഉം ഉം
അങ്ങനെ മാറ്ക്കെ ചെയ്യുമ്പോ അത് ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നം ആഹ് യാത്രയൊക്കെ പോവാറൊണ്ട്
ഈടായിട്ട് എടുക്കെ കിലൊക്കെ പോയോ
എന്തുവോ
ഈ ഇപ്പ അടുത്ത് എങ്ങനെ എട് ക്കയിലൊക്കെ പോയന്ന് ചോയിച്ച
ഇപ്പം ഈ ഈ എടയ്ക്കന്ന് ഈട പിന്നെ ഇവിട അടുത്തക്കെ പോയിട്ടുള്ളു ഞാൻ പിന്നെ ലോങ് പോയിട്ടുള്ളത് ഞാൻ ഞ കോളേജ് പഠിക്കുമ്പോ പോയായിരുന്നു ഇപ്പം ഞാൻ കഴിഞ്ഞിട്ട് ഒരു മാസം ആവുന്നേള്ളു ലാസ്റ്റ് ഇയറിൽ പോയായിരുന്നു അത് കുറച്ച് ലോങ് ആയിരുന്നു മറ്റേ നോർത്ത് ഇന്ത്യയിലായിരുന്നു ന്ന് പോയത്
ആ ആ
മം ആഹ് ഞങ്ങള് പതിനഞ്ച്
പതിനഞ്ച് ദിവസത്തിനോ
ആഹ് പതിനഞ്ച് ദിവസത്തിന് ട്രെയിനിലാ പോയത് ഞങ്ങള് ആഗ്ര ഡൽഹി ജയ്പൂർ മണാലി മണാലി ഒരു ഇരുപത് അടുപ്പിച്ചായി അങ്ങനെ ട്രെയിനില് പോയി ഉം രണ്ടുസം ട്രെയിനില് ഫുള്ളായിട്ടേ ഇരിക്കണായിരുന്നു തിരിച്ചു വരുമ്പോഴെ ഇതേപോലെ രണ്ടു ദവസം
ആഹ് വീട്ടില് സമ്മതിക്കോ അങ്ങനെ പോകാനൊക്കെ
എന്നെ ഇതുവരക്ക് സ്കൂളിൽ നിന്നും കോളേജിൽ നിന്നൊക്കെ ഉള്ള ട്രിപ്പിനെല്ലാം വിട്ടിട്ടുണ്ട്
ആഹ് ആഹ് അങ്ങനെ എന്താ ഗേൾസും ബോയ്സും അങ്ങനെയൊക്കെ ഉണ്ടായിനോ ആകുട്ടികളും പെൺകുട്ടികളും ഒരുമിച്ച് അങ്ങനെനോ
ഞങ്ങള് ഞങ്ങള് മിക്സഡ് മിക്സടാണ് കോളേജ്
ആ
അപ്പോ എല്ലാരും കൂടി എല്ലാരും കൂടി ഉണ്ടായി ഉണ്ടായിരുന്നു
ആഹ് ആഹ്
ഞ അത് എന്നെ പണ്ട് ഞാൻ മുമ്പേ ഞാൻ കുതിരവട്ടം മിക്സഡ് സ്കൂളിലാ പഠിച്ചത് അപ്പോ ട്രിപ്പ് പോകുന്നക്കെ ഞങ്ങള് ഇങ്ങനെ - കോളേജിന്ന് പോയതാ കോളേജിന്ന് ഇങ്ങനെ നമ്മള് സ്കൂളിൽന്നൊക്കെ ടൂറ് പോകൂല്ലേ അതേപോലെ
ഓ
മിസ്സ് ഒരു മിസ്സും ഒരു സാറും ഉണ്ടായിരുന്നു ആന്ന
ഉം ഉം
അങ്ങനെ ഞങ്ങളടെ പഠിത്തത്തിന്റെ ഭാഗം തന്നെയാണ് ഐബിന്ന് പറയും അങ്ങനെ അത് നല്ലൊരു എക്സ്പീരിയൻസായിരുന്നു
ആ അത് നിങ്ങൾ സ്കൂൽന്ന് ഞാൻ ഇതുവരെ ആയിട്ട് പോയിട്ടല്ലട്ടോ സ്കൂൾന്ന്- ടൂർ ന്നും ഇത്രയും കാലത്തിലും പോയിട്ടില്ല പ്ലസ്ടു വരെ പഠിച്ചു പ്ലസ്ടു വരെ പോ ഉം എവിട്ക്കും പോയിട്ടില്ല നമ്മള് സാമ്പത്തികമായിട്ട്- ഉപ്പാക്ക് ബുദ്ധിമുട്ട് പിന്നെ എന്റെ- ഏഹ് താഴേക്കനിയത്തിയേളാണ്. ഞമ്മളൊരാള് പോയാ ഓര്ക്കും പോകണം. അപ്പ ഞമ്മളങ്ങൻത്തെ ടൂറ് ടൂ റ്ന്ന്ള്ള സംഭവം മ്മള വീട്ടില് വന്ന് പറയുകേ തന്നെ ചെയ്യൂല സ്കൂളിണ്ടാവൂല്ല അന്ന് സ്കൂളില്ല. ഒന്ന് ഇപ്പോ ഹസ്ബൻഡിന്റെ കൂടെ പോവും.
ആ ആ ഇപ്പൊ എവിടെയാ അടുത്ത് പോയത്
അപ്പോ അടുത്ത് മൂന്നാറ് പോയി മൂന്നാറ് പോയി മൈസൂര് പോയി ഊട്ടി പോയി ഒക്കോരോ വര രവിലോരോ വരവിലിങ്ങന
ഹോ ആ ഞങ്ങളിവിടെ കഴിഞ്ഞ ഓണത്തിന് മൈസ് റ്റുറൊക്കെ പോയിരുന്നു വീട്ടീന്ന്
ആ ആ
മ്മ്മ്മ് പിന്നെ അങ്ങനെ പോയി എന്നാ ശരിയെട്ടോ
മ്മ്
ശരിയെട്ടോ ഹലോ ആ ശരി ശരി
എന്ന ശരി
മ്മ്